അങ്ങെ അവരെ കഴിക്കാൻ വേണ്ടിയാണ് പാമ്പ് ഒന്നും കഴിക്കാതെ കിടക്കണെന്ന് അങ്ങനെ അവര് അതിനെ കൊണ്ട് എന്ത ഫോറസ്റ്റിലെക്കാ കൊണ്ടങ്ങതല്ലേ
ആഹ ഇത് ഇതല്ലേ അതിന്റെ അടു- ത്ത് വന്ന് കിക്ക കൊറേന്നാള് അടുത്ത് അത് അളവ് യെടുക്കണതന്ന് അളവെടുക്കണതന്ന് പറഞ് കഴിക്കും അങ്ങനെ ക എന്റെ അളവ് എടുത്ത്തെന്ന്
ഓ അപ്പൊ എങ്ങനെയല്ലേ
അതുമായിട്ട് പാമ്പിനെ - എങ്ങനെ കെടക്കുന്നെ
അത് തന്നേ ഹ് ഹ് അപ്പൊ പിന്നെ മറ്റേ നമ്മൾ ഈ മറ്റേ ഇതൊണ്ട്- എണ്ടായിരുന്നല്ല മറ്റേ മെർമ്മ എടശോ
ആഹ് ആഹ്
അതിന് എന്തെന്ന് പാമ്പ് പാമ്പിന് നമക്ക് കഴ്ത്തി കൂടെയക്കെ ഇടണം. മറ്റേ വെള്ള പാമ്പ് ഉണ്ടല്ലോ കട്ടിക്കിരി ക്ക്ണ പാമ്പ് അത് ഓരോരുത്തര്ട്ട് ഹ് സ്റ്റാറ്റസ് ട്ടേക്ക്ണ് ഏഹ്
ഇപ്പൊ കൊച്ചു പിള്ളേർ വരെ ആണ് വീട്ടിൽ പാമ്പ് നെ എടുത്ത് കയ്യിൽ വെച്ചോണ്ടി വളർത്തണത്. പാമ്പിനേണി ഇപ്പ വള ത്ണത്.
പക്ഷെ പൂച്ച വീട്ടിലുണ്ടെങ്കിൽ നല്ലതന്ന് പറയും.
ആഹ് ആഹ്
പൂച്ചെ പാമ്പിനെ അട്ച്ച് കൊല്ല് ആഹ്
ഓഹ് ചേച്ചിയുടെ പട്ടി എന്തരു പറയണ്
കിടക്കണം മാറി ഇഞ്ചക്ഷൻ വേദനയൊക്കെ മാറി.
ആഹ് ആഹ്
രണ്ടൂസം കൂടെ കഴിഞ്ഞ് കുളിപ്പിക്കണം.
അതിനെന്തൊക്ക ഷാമ്പുവക്ക ഒണ്ടല്ലാ
ഓഹ് അത് വാങ്ങണം.
ഉം ഉം
ശനിയാഴ്ച്ചേടന്ന് കുളിപ്പിക്കാന്ന് വിചാരിക്കണ്.
മാറിയിട്ട് കുളിപ്പിച്ചാ മതിയേച്ചി നന്നായി
ഓഹ് ഇതില് ഒരു വീട്ടില് അണലി എട്ടോ ഒമ്പതോ അണലിയെ പൂച്ച അണലി പ്രസവിച്ചതെ കണ്ടില്ലേ വാർത്ത അണലി പ്രസവിച്ച അണലി അണലിയ പ്രസ് തള്ള അണലിയേ കൊന്ന് എട്ടോ ഒമ്പതോ കൊച്ചണലിയേയും ആ പാമ്പ് ക കൊന്ന് ഛെ പാമ്പന്ന്
പൂച്ചേ അപ്പ ഫൂ അതിന്റെ ഗറ്റ്സ് ഒന്ന് സമ്മയിക്കണം
പൂ പൂച്ചയേ വളർത്തലി ഈ പാമ്പുടിക്കാൻ വരണ എല്ലാരും പറയും പൂച്ച വീട്ടിലുള്ളത് നല്ലതാണെന്ന് പൂച്ച അ കൈ കൊണ്ട് അടിക്കുവല്ലോ
ആഹ് ആഹ്
പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത അടിയായിരിക്കും
അതന്നെ അതന്നെ വീഡിയോല്ലൊക്കെ കണ്ടിട്ടുണ്ട് ആഹ് ആഹ് ഓഹ് ഈ പൂച്ച പൂച്ചേടെ പട്ടിടെ ഒരു വീഡിയോ കാണ കാണുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതുവരെ ദൈവമേ വീട്ടിലൊരു പട്ടിയുണ്ടന്ന് ഓരോ കുരുത്തക്കേടെ
ഉം ഉം
അങ്ങനെ
അങ്ങനെ ഇപ്പ നമ്മുടെ വീടിനടുത്ത് അവിടെ ഒരു കൊച്ചു പൂച്ചയേ വളർത്തണ് അവര് നമ്മളെ വീടിനടുത്തുള്ള ചേച്ചി അവർക്കാണെങ്കിൽ ആഹ് വീട്ടിലെ സൈഡില് ജനലില്ലേ എനിക്ക് എപ്പഴും ഞാൻ പറയും ഇപ്പ വലിയതില്ല ഇതായിരുന്ന സമയത്ത് ഞാൻ പറയൊ പറയാറ്ന്ന് സയിപ് ഹ അവരെ റൂമിന്റെ ആ സൈഡ് മൊത്തവും ഇതാണ് പുല്ല് പിടിച്ച് കെടക്ക യാണ് അങ്ങനെ ഞാൻ പറ യ്വാര്ന്നു ഒരു പൂച്ച ഉണ്ട് ഔടെ വാത്രാ ഔടെ
അഹ് ആഹ് ആഹ് പള്ളിലച ഒര് താ
ത്തോ ചെറുത് ചെറ്ത് ചെറ്യേ പുച്ച അവര് കൊച്ചു പ്രസവിച്ച അതിനെ എടുത്തു വളർത്തിയാ ആണ് എന്ന് തോന്നണു
ഓ ജന്നല് ഇടാൻ പറ്റില്ലെങ്കിലേ മറ്റേ നമ്മൾ ഈ കമ്പി പോലത്തെ ചെറിയ ചെറിയ കമ്പി പോലത്തെ ഉണ്ടല്ല കമ്പി പോയിട്ട് അടിച്ചു വെച്ച് മറ്റൊ ഒരു കട്ടന ഇട്ടാൽ മതി വേറൊന്നും കേറൂല
ആഹ്
ഓഹോ അങ്ങനെ ഇങ്ങനും ചെയ്താ മതി
ഹോ ഇങ്ങനെ ഇതുപോലത്തെ ചെറിയ ക അത് അങ്ങനെ വാങ്ങിച്ചാടിക്കണന്ന ഉണ്ടായിരുന്നു
ചെറിയ അത് അത് മറ്റേ ഒരു സാധനം ഉണ്ട് ഒരു എന്തെര് പറയാ ചെറിയ ചെറിയ മറ്റേ ഇത് ഒരുമാതിരി ഇങ്ങനെ ഈ നമ്മള ട്യൂബിന്റെ ട്യൂബ് ട്യൂബിന്റെ അതുപോലെ ഇരിക്കും ഒരു സാധനം
ഇവടെ കൊച്ചിനെ നേഴ്റി വിട്ടഴുന്ന സമയത്ത് നേഴ്റിയിൽ ഇതുപലെ എയർ ഹോള അടച്ച് വെച്ചിുന്ന കണ്ട്ുഞാൻ
ആഹ ആഹ
അപ്പോഴ ഞാ ചോദിക്കണംന്ന് വിചാരിച്ചയാ എവിടെന്ന് വാങ്ങിച്ചത് എന്ന് പിന്നെ മറന്നുപോയി
ആ ആഹ അതെനിക്ക് തോന്നണ ട്യൂബ് ഒക്കെ വായിക്കണ സ്ഥലത്ത് കാണുമായിരിക്കും
ഓ ഒരെണ്ണം ഇനി വാങ്ങിച്ച അടിക്കണം
ഉ വാങ്ങി അടിച്ച ഇതുപോലെ ഒന്നും കേറൂല്ല
ആ ഒരു റൂമിലെ ഒരു റൂമിലെ ജനലള്ളൂ ഇനി രണ്ട മൂന്ന് ജനലോടി ഇടാനുണ്ട് ണ്ട് ഇട്ടതിന് ശേഷം എന്തെലൊക്കെ ചെയ്യാം അങ്ങനെ
അത് അല്ല ചേച്ചി വല്ലോം കേറി ഇരുന്നാലും അറിയൂല്ല നമ്മള ഇവിടെ ഇപ്പ തന്നെ ജെന്നലൊക്കെ
ഓ ഇനി ജനല് എന്താ ഒരു ഞാന ഇവിടെ ഒരു ജനലിട്ടപ്പ തന്നെ രണ്ടായിരത്തി എണ്ണുറു ആയി ഒരു ജനല ഇട്ടപ്പ അ
ഇത് ഇത് നമ്മളെ മീനില് ഫ്രണ്ടില് കതകൊന്നുംല്ലായിരുന്നല്ലോ അപ്പ അമ്മയ്ക്ക് ഇവിടെ ഇങ്ങനെ ലോണ് ലോൺ ലോണുണ്ടല്ലോ സംഘ റ്റേന്ന് ലോണ് വീണ് അമ്പതിനായിരം ര വീണ് അപ്പോഴത്തേക്ക് ഉം അപ്പോഴത്തേക്കാണ് ഞാൻ ടൂറിന് പോയാ ഇതീന്ന് പൈസ എടുത്താണ്ട് ടൂറിന് പോയത് ടൂറിന് പോയപ്പോഴത്തേക്ക് ബാക്കി പൈ ഹ എന്തെങ്കിലും വായിങ്ങക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസ പിന്നെ ഒന്നും വാങ്ങിക്കാൻ തികയുല്ല അങ്ങനെ പിന്നെ രണ്ട് നമ്മ രണ്ടരുെ മൂന്നരു പെണ്ണുങ്ങളല്ലേ ചേച്ചി അപ്പൊ നമ്മൾ ഇത്പോലെ എല്ലാടെത്തും ഇങ്ങനെ കമ്പി അടിച്ച് വെച്ചിട്ട് കർട്ടൺ അങ്ങനെയങ്ങ് ഇര്ന്ന് അപ് പൈസക്കപ്പപ്പോയൊക്കെ പറഞ്ഞ് ഡോറക്കെ ഇങ്ങനെ ഇങ്ങ് തൊറന്ന് വരും ഡോറും ഇട്ട് എല്ലായെടത്തും ജനലും ന്താന്ന് പറഞ്ഞ് അങ്ങനേണ് ജനല്ട്ടെ
ആ ആ
കതവിന് തന്നാ പന്ത്രണ്ടോ പന്ത്ര ങ്ങനെ അല്ല പതിനെട്ടാണന്ന് തോന്നു അങ് റോ റോഡ് ടിലുള്ള ഒരു മാമാൻ അവരിങ്ങനെ മരം മുറിച്ച് ഇങ്ങനെ ചെയ്യുവാല്ലോ കതവ് ഓ ആശാരി
ഉം ഉം
വിചാരിച്ചില്ല ഇത്രയും പൈസ ആകുവെന്ന്
ഇനി രാജ എഴണ് എനിക്ക് ഇവിടെ ജനല് കൂടെ ഇടണം എനിക്ക് ജനല് കൂടെ പൈ പൈസ ശെരി നെയ്യ് ഇടുവായിരുന്നു ഉം അങ്ങനെ
തട്ടോ അങ്ങനെന്തോ വാങ്ങിക്കല്ലേ
ഒ
മു മു മു തട്ടോ ന്തോ വാങ്ങിക്കൊല്ല ഈ മറ്റേ ഈ മു ഗ്ലാസൊക്കെ അടികി വെക്കണന്റെ ആ സാധന ഇല്ലേ അത് വെട്ടി അവര് ഇത് വെക്കനണ് അതിന് കൊറച്ച് പൈസായാവു ചേച്ചി ജെഗ് വരുമ്പോൾ തട്ടൊന്ന് കയ്യൂല്ലേന്ന് തടിയുള്ള സാധനം
ആ എനിയ്ക്കറിഞ്ഞു കൂടെടി.
ആഹ് തട്ടം ന്ന് പറയും അത്
എടി നീ പറയണ എനിക്കൊന്നും വ്യക്തമാവണല്ലടി ആ ഇപ്പ കേക്കാം പറ
ആ തട്ട് അത് വാങ്ങിക്കേ ഇവിടെ മൂന്ന് ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു അതിന് മൂന്നെണ്ണത്തിനും കൂടെ ആയിരത്തി അഞ്ഞൂറ് രൂപ
ചട്ടം വാങ്ങി
ഓ ചട്ടം വാങ്ങി പിന്നെ ആ എന്ന വച്ച ഈ തടിയുണ്ടല്ലീ ഗ്ലാസ് നമുക്ക് സെപ്പറേറ്റ് കഴിക്കാൻ പറ്റും ആക്കി ജന ഈ കാരുകൊണ്ടല്ല ചെറിയൊരു കമ്പു പോലെ വന്നിട്ട് അതിനന്നെ സീ കേക്കണ കേക്കാണെന്നു ആന ചട്ടം എന്ന് പറയുന്നത്
ഓ ഓ
ആ ഒരു രണ്ട് മൂന്ന് ദിവസ മതി വണ്ടാരുന്നു
ഒ ഓ ഇത് നമ്മള് ഇതു നമ്മളെ ഇത് റെഡിമെയ്ഡായി ട്ട് ദോള്ളേ ഇതുണ്ടല്ലോ ഡോറെ കട്ടള ഉണ്ട് ഓ സ്റ്റീലിന്റെയണ് ഇട്ടത് സ്റ്റീലിന്റെ ഇരുമ്പിന്റെ തടി അല്ല ഇട്ടത് സ്റ്റീലിലെ രണ്ടായിരത്തി എണ്ണൂറു രൂപ ആയി
ഓ എത്ര രണ്ട് പാളിയോ മൂന്ന്
രണ്ട് പാളി രണ്ടായിരത്തി എണ്ണൂറ്
അമ്പോ
ഉം അങ്ങനെ ഇനി ഇവിടെ ന്നേ ഫ്രണ്ടില് തന്നെ ഒരു സൈഡ് ജനലുണ്ട് അതിനെ ര പിന്നെ രണ്ടായിരത്തി എണ്ണൂറെ ബ്രാഉ പിന്നെ സൈഡില് രണ്ട് ബാളി ജനലുണ്ട് പിന്നെ ഒരു കൊച്ചു ജനലുണ്ട് പിന്നെ ബാക്കിലൊരു ഇതുപോലെ ഉണ്ട്
ഒ പതിനായിരം രൂപ പുല്ല്
ഓ അങ്ങനെ അതുകൊണ്ടിനി എന്തെങ്കലും ജോണോ വല്ലോ കിട്ടോങ്കീന്നാറഞ്ഞ ഞാനിരിക്കണ് അങ്ങനെ ഞാൻ സംഘത്തിലൊന്നുല്ല
പോണില്ലേ ഇപ്പൊ
ഇപ്പൊ ഒരു ച് അവര് തൊടങ്ങിയതേയുള്ളൂ തൊടങ്ങിയല്ലേള് തൊടങ്ങിയ ഒടനെ ഒന്ന് ലോണൊന്നും കിട്ടൂല്ല
ആ ആ ആ
അങ്ങനെ. ആ സംഘത്തിലാണെങ്കി ആളൂല്യ ആള് ഡെയ്ലി വരൂല
എന്ത്
നോക്കാന്ന് വിചാരിച്ചപ്പോ മറ്റേ എന്തൊ ലോക്കോസോ ലൂക്കോസാ അങ്ങനെ എന്തോ ഒരു സാനുണ്ട് അത് ചെയ്താ പിന്നെ വേറെ സംഘത്തിലോട്ട് മാറാൻ പറ്റൂല ഉം അങ്ങനെ ചെയ്ത്. അം എന്റെ അമ്മ എന്നെ അവിടുത്തെ സംഘത്തിന് വിളിച്ചതാണ് ഞാൻ മണ്ടി പോയില്ല അത്ങ്ങനെ ഡെയ്ലി നമ്മള് മാസത്തില രണ്ടവണക്കെ പോയാ മതിയായിരുന്നു അവർക്കാണെങ്കി ഇപ്പ ഇപ്പൊ ലോണ് കിട്ടിയത് അവർക്ക് അവരുടെ സംഘത്തില് ഇപ്പൊ ലോണ് കിട്ടിയത് ഇരുപത് ലക്ഷം രൂപ എന്തോ കിട്ടി പന്ത്രണ്ട് പേർക്ക് ലോണ് ഇപ്പൊ കിട്ടിയത് അത് എത്രയോ വർഷായി തുടങ്ങിട്ട് ഒ ഓ ഇ ഓ ഇവടെ ചേടന്റെ അമ്മക്കും കിട്ടി ഒരു ലക്ഷം രൂപ ലോണ് സംഘത്തിന്ന് ആ അതെ അ ആ ചേരില്ല ഒ ഓ ഉം ഇപ്പഴാ അറിവിൻ ലേഡീസ്
ഏ ഇപ്പൊ ഇപ്പൊ വേറെ ചേച്ചിടെ അമ്മായിടെ രടുത്ത് പറഞ്ഞാ അവരിങ്ങനെ എടുത്തേരൂലേ അടച്ചാ മതിയല്ലോ
ഒച്ചട്ടാ
ആ ശരി ശരി